എന്തൊക്കെയ വിശേഷം
നല്ലന്നെ സ്കൂള് തുറക്കാറായല്ലോ
ആഹ സ്കൂള് തൊർക്കറായി എ വെക്കേഷനായിട്ട് സ്കൂൾ പൂട്ടിയിട്ട് എങ്ങട്ടെങ്കിലൊക്കെ പോയൊ ഒക്കെ കറങ്ങാനും
ഏ പോയെന്ന വച്ചാല് നമ്മുടെ എറണാകുളത്ത് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ.
എന്ത്
ആ മറ്റേ അമ്പലത്തിന്റെ ഒക്കെ അടുത്തായിട്ടെയ് അമ്പല വളവിന്റെയൊക്കെ അടുത്തായിട്ട്.
ആഹ എന്താണ് എന്താണ് അവിടെ വന്നത്? ഞങ്ങള് പിന്നെ ആ ജില്ലയായിട്ടേയാതൊരു ടച്ചുല്ല ഒരു പരിചയോല്ല. ഞങ്ങക്ക് ആ ജില്ലയായിട്ട ഒരു പരിചയോല്ല പറയാ.
പിന്നെ ആ ഏ വയനാട്
ഉ വയനാട് പോയോ?
വയനാട് പോയിട്ടുണ്ട്.
വയനാട് പോയിട്ടുണ്ട്. ആ വയനാട് കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു.
പോയായിരുന്നോ, എങ്ങനെ ഇണ്ടായിരുന്നു പോയിട്ട്?
അത് ഞങ്ങള് അടിച്ച് പൊളിച്ച്ച് പോന്നു ഉഷാറായിട്ട് പോന്നു നല്ലാം ഉഷാറായിട്ട്. ഞങ്ങള് ഒരു ബസിലു ഒരു ബസിലു സ്ത്രീകളു മാത്രം
ഓ രാ ഇങ്ങനെ രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചെത്തണതായിരുന്നോ?
ആ രാവിലെ ഞങ്ങൾക്കിവ്ടുന്ന് അത്ര ദൂരല്ലല്ലോ, ഞങ്ങൾ രാവിലെ നാല് മണിക്ക് നാല് മണിക്ക് പുറപ്പെട്ട്. നാല് മണിക്ക് പുറപെട്ട് വൈകിട്ട് ട്ട് രാത്രി പത്തര ആയ പോത്തിന് വീട്ടിലെത്തി. ഞാൻ ഞാൻ വീട്ടിൽ ഞാൻ തിരിച്ചെത്തി ഞാൻ ഫസ്റ്റ് ഇറങ്ങിട്ട്ണ്ട്. ഉം പിന്നെ ഇവിടുന്നങ്ങട് കഴിഞ്ഞിട്ടാണ് കൊറച്ചാൾക്കാര്.
ആഹ
ആ
ഞങ്ങ പിന്നെ അവിടെ ഇങ്ങട് പോണ വഴിക്കൊക്കെ കൊറെ സ്ഥലങ്ങളൊക്കെ കണ്ടാണ് പോയത്. ആഹ ഇവിടെ എന്റെ ഇത് എന്താണ് പറ ഭർത്താവ് ഇങ്ങനെ വണ്ടി ഓടിക്കണേണേ. അപ്പൊ ആ ഒരു ഇതില് അങ്ങനെ പോയതാണ്.
ആ എന്നിട്ട എവിട ടൊക്കെ പോയി ഇങ്ങള്.
ഇവിടെ ഞങ്ങക്ക് ഇവിടെ മാളയില്ലേ മാളാ
ആഹ് മാള കേട്ടിട്ടില്ല. കൊടുങ്ങല്ലൂര്. ആ ആ ആ
ആഹ അവിടത്തെ വണ്ടി ആണ് ഓടിക്കണത്.
ആഹ ഞങ്ങള് പിന്നെ വയനാട് പോയിട്ട് എന്താ എന്താ കുർവാ കുറവാ ദ്വീപ് അവിടെ പോയി. അവിടൊക്കെ എത്ര എത്രാളുകൾ ന്ന ന്ന നമ്മളെ നാട്ടുകാരല്ല തമിഴ് നാട്ടാര് അങ്ങനെയുള്ളലൊക്കെയാണ് അങ്ങോട്ട് വരുന്നത്. ആ ഒരു പാട് ആ വന്ന് പിന്നെ ന്താ കർ എലരു ജഡ്ജി വന്നിട്ട് അതിൻ്റെ കൂടെ പോലീസും. അതിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ കണ്ട്. അങ്ങനെ ആല്ല ഉ അവിടെന്നിട്ട് കു കുട്ടികളൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ വെള്ളത്തിലിറങ്ങി. ഞാനും വെള്ളത്തിൽ ഇറങ്ങുന്ന ആളാണ് പക്ഷേ എനിക്ക് തണുപ്പ് സഹിക്കാൻ അപ്പ ഞാനെറങ്ങൂല മസിൽ പെട്ടെന്ന് കേറും, കാലില്
ആ
അങ്ങനായിട്ട് വെള്ളത്തിലെറങ്ങാനും പേടിയാവൂല, അല്ല അവിടെ എത്രയോ ആൾക്കാരാണ് വെള്ളത്തിലറങ്ങിയതെന്നോ അത്ര അത്ര ആൾക്കാര് ചങ്ങാടത്തില് പോയിക്കാണ്ട് എങ്ങനെ
എനിക്ക് പേടിയാണ്
ഏ ഞാൻ വെള്ളത്തിന അലോ ഇറങ്ങും ചങ്ങാടത്തില് പോയിട്ട് ചങ്ങാടത്തിൽ പോയിട്ട് പിന്നെ അവിടക്കെ എത്തണം എന്ന നല്ല രസം നല്ല എൻജോയ്മെന്റ് ചെയ്തിട്ടോ
ആ അതെ അപ്പ നല്ലവണം അപ്പൊ ആഘോഷിച്ചപ്പല്ല
ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലൂരി പോയി ഔ അവിടുന്ന് പോരാൻ തോണണ്ടേ ദം എന്താ എന്താണ് പറയാം കോടക്കെ എങ്ങനെ ഇറങ്ങീട്ടേ
ആ നല്ല ഇതായിരുന്നു നല്ല മഞ്ഞായിരുന്നുന്ന് പറയാനണ്ടായിരുന്നു ഇങ്ങനെ
ആ മഞ്ഞ മഞ്ഞായിട്ട് ഇങ്ങനെ എന്തോ ഒരു ഇതന് അവിടുന്ന് പോരാൻ തോ തോന്നുന്നില്ല എന്നിട്ട് ഞാൻ മഴല്ല മഴല്ല മഴല്ലായിരുന്നു
എന്നാന്നോ ഞങ്ങ പോയപ്പോ ഒരു ഒരു വശത്ത് മാത്രം മഴ പിന്നെ ഞങ്ങ നിക്കണം ടുത്ത് അവിടെ മഴിയില്ല അങ്ങനെ ഒരു ഇതിലാണ് നിന്നിരുന്നത്
അവിടെ ആ കുടിലുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോള എന്തോ എന്ത് രസംന്നോ
ശരിയാണ് നമ്മുക്ക് ആ ഒരു കാലാവസ്ഥയെ കാണുമ്പോ അവിടെൊക്കെ പോയി നിക്കാനൊക്കെ തോന്നി
ഉം എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങള പഞ്ചായത്തിന്റെ പ്രസിഡന്റ ആയിട്ട് നിന്നിരുന്ന അവ അത്തണ്ടായി അകത്ത അറിയണ്ടണ്ട് ഞാൻവി അഞ്ച് സെന്റ് സ്ഥലംടുത്തിട്ട് ഇവടെ വീട് വെക്കയണ എന്നൊക്ക പറഞ്ഞു നന്നായി ഞങ്ങളൾ ഇവിടന്തോളി എന്നന്നൊക്ക പറഞ്ഞഞ് ഞങ്ങനെ എൻജോയ്മെൻറ് ചെയ്ത്തുണ്ട് ഞങ്ങള അവിടുന്ന്ല്ല ഒപ്പനൊക്കെ കളിച്ച്
അതെ നി അപ്പൊ എന്തെങ്കിലും ഗ്രൂപ്പ്ന്ന് വല്ല ഇങ്ങനെ സംഘമായിട്ടൊക്കെ പോയതാണോ
എങ്ങനെ
എന്തെങ്കിലോ ഇപ്പ ഈ കുടുംബശ്രീ അങ്ങനെയുള്ള ഇതിൽന്ന് ഒരുമിച്ച് പോയാണങ്കിൽ ഇ കൂട്ടുകാരായിട്ട്
അനെ കൂട്ടുകാറായിട് ഇങ്ങനെ സംഘടനയായിട്ടില്ല എന്തെങ്കലും കൂട്ടുകാരായിട്ട് പോയതാ രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയത്തിലെ സം ഘടനപരണമായി ണ്ട് അങ്ങനെ പോയതാണ് അറിയാം അങ്ങനെ അങ്ങനെ പോയതാ അതുകൊണ്ട് കൊറെ കൂട്ടുകാരും കിട്ടി ഞങ്ങള പഞ്ചായത്തില ഇല്ല കൊറെ കൂട്ടുകാരെ കിട്ടി
ആ എങ്ങന പിന്നെ വീട്ടുകാരായിട്ടാണ് കേട്ടോ പോയത്
ഉം വീട്ടുകാരായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നോ വീട്ടുകാര കൂടെ പോയിട്ടുണ്ടായിരുന്നു ആങ്ങളും റെന്തങ്ങളമാരും അവരെ ഭാര്യമാരൊക്കെ കൂടെ മീൻ ആയിട്ട് ഞങ്ങള്ൾ പോയിരുന്നു ഉ അതും അന്ന് പിന്നെ അന്ന് പിന്നെ കാട് കയറിയൊക്കാണമൃഗങ്ങളൊ കാെണർന്ന കണ്ട്
ആ നമ്മ ഇങ്ങനെ പോണ പോണ വഴിക്കൊക്കെ കാണാലോ
ആ അങ്ങ അങ്ങനെ കേറി ആ ആ ആന മാൻ കൂട്ടോം ഒക്കെ കണ്ട് കണ്ട് അങ്ങനെ അങ്ങനെ കുറെ പോയി
അങ്ങനെ അപ്പൊ നല്ലൊരു ഇതായിരുന്നു ഉ
ആ ഇവിടെ ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പാത്രം കഴുകി ഇതാക്കി ഇങ്ങനെ ഇരിട്ട് കാര്യമല്ലല്ലോ അപ്പൾ ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് അത് കൂട്ട കുടുംബമായിട്ട് അങ്ങനെ പിന്നെ ഞാന് എൻ്റെ എന്റെ കൂടെ പഠിച്ചവരെപ്പം അങ്ങനെ പോകും ഞങ്ങള്
അങ്ങനെയാ നമുക്ക് അങ്ങനെയല്ലേ പോവാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാ രാവിലെ തുടങ്ങി വീട്ടില് പ ഉം പിന്നെ അതനി ഇപ്പ സ്കൂള് തുറന്ന് കഴിഞ്ഞാ പിള്ളേരെ വിടാ ഇതേ ഇനി ഇവിടത്തന്നെ ഇരിപ്പല്ലേ ഈ നമുക്ക് സ്കൂള് പൂട്ടലന്റെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ പോവാനെ പറ്റി
അപ്പൊ രണ് രണ്ട് പ്രാവ്യ ഈയിട്ട് കടപ്പുറം പോയി ഇവൊക്കെ ഈ സ്കൂൾ പൂട്ടില് പിന്നെ അ കടപ്പുറം പോയി പിന്നെ ഞങ്ങളിവിടെ കോട്ടക്കുന്ന്ന്ന് പറഞ്ഞരു പാർക്ക് അവിടെ പോയി അത് കഴിഞ്ഞിട്ട് മിനിയൂട്ടി ഇറങ്ങി ഞങ്ങളവിടെ അവിടെ പോയി അവിടെയൊക്കെ പോയി നല്ല എൻജോയ്മെന്റ് ചെയ്ത് പോന്ന് നല്ല നല്ല രസായിട്ടുണ്ട്
നല്ല രസായിരുന്നു ആ ഞങ്ങെ പോണത് ഇവിട നമ്മുടെ ഈ എറണാകളം ജില്ലയിൽ തന്നെ ഒരു ബീച്ച് ഉണ്ട് അത് കേട്ടിട്ടുണ്ടാവും ഈ നമ്മുടെ ചെറായി ബീ ച്ചി
കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല
ആ ചെറായി പിന്നെ പുഴുപ്പുള്ളി ബീച്ച് അതൊ ക്കെ ഇടക്ക് നമ്മുടെ ഈ ഫോണുകളിലൂടെക്കെ തന്നെ കാണാൻ പറ്റും ഒരേത് അവിടുത്തെ പരിപാടിയും വൈപ്പില്ല ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടോ
കേട്ടിട്ടുണ്ട് ഉം ഉം കേട്ടിട്ടുള്ളോ ഞാ ഇല്ല ഇല്ല ല്ല ഞാൻ ഈ ജില്ല വിട്ട് പോയത് കോഴിക്കോട് ജില്ലയിയില് പോയി ണ്ട് പാലക്കാട് ജില്ലയിൽ പോയിട്ടുണ്ട് എറണാകുളം ജില്ലയില് എയർപോട്ട് പോട്ട് കിടക്കണതവിടെല്ലേ നെടുമ്പാശ്ശേരി അവിടെ അവിടെ വന്നിട്ടുണ്ട് ഞാന് സൗദി പോവാൻ വേണ്ടീട്ട് ഉം ഇല്ലല്ല ഇല്ലല്ല ഇല്ലല്ല അങ്ങട്ടൊന്നും വന്നിട്ടില്ല ആ ഇനി ഇറങ്ങാനമ്മ സൗഹൃദായല്ലോ
ആ കൂട്ടുകാരായില്ലേ നമ്മൾ പിന്നെ ഇവിടെ വൈപ്പിലൊക്കെ മറ്റേ കാർണിവല് ഇല്ലേ
ആ കാർണിവൽ ഇവിടെയക്കെ നട
ആ ഇവിടെയൊക്കെ നല്ല ഇതായിരിക്കള്ളു
എന്തൊക്കെയ ഇണ്ടാവ കാർണിവെല്ലില്
നല്ല ആഘോഷമൊക്കെ ആയിരിക്കുവള്ളൂ അവിടയൊക്കെ
ആ
അഞ്ചെട്ട് ദിവസം ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടാവും നിങ്ങടെ അവിടെ എങ്ങനെയാ
ഇവിടെ കാർണിവല് പറഞ്ഞാൽ ഉണ്ടാവുക എന്താ തോണി യന്ത്രം അങ്ങനെ എന്തോ
ആ കേറിയിരിക്കുന്നതൊക്കെയാണല്ല
ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മരണക്കിണറ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പോ ഇപ്പോ ഒരു ഫസ്റ്റ് ഇപ്പൊ ഒരു ഫെസ്റ്റ്ണ്ടായിന്നു ഇവിടെ ആ ഫെസ്റ്റന് ഞങ്ങള് പോയി പക്ഷെ കയറാൻ കഴിഞ്ഞില്ല ജനത്തിരക്കൊണ്ട് കയറാതെ ഒകെ കണ്ടുന്നു പോന്നു കേറണന്ന് വെച്ചെങ്കി ഭയങ്കര തിരക്ക് എന്തോരം തിര ചെറിയ കുട്ടികളൊക്കെ ആങ്ങള ആങ്ങളമാർക്കെ ചെറിയ കുട്ടികളാണ്
ആ
അവരൊക്കെട്ടും ഉമ്മ പ്രായയതാണ് അപ്പോ ഒരൊക്കേട്ട് അപ്പോ ങ്ങളൊക്കെ അങ്ങനെ കണ്ടുകാണ്ട് ഇങ് പോന്നു
അങ്ങനെയൊക്കെ ആണ് പ്പോ
ഭക്ഷണം കഴിച്ചോ
ഇല്ലാ കഴിക്കണം സമയായി വര്ണെള്ളൂ
ആ ആ
രാത്രി പ്പോ അത് ഏ
ആ കൂടി വന്നാ ഒരു പത്ത് മണിയൊക്കെ ആവും കാരണം ഏ ചേട്ടൻ വന്നത്
ആ അ
അത് വരുമ്പോ ചിലപ്പേ രണ്ട് മണിയേങ്കിലും ആവും ഇപ്പൊ വയനാട് പോയേകിനേണ് പ്പോ ഓട്ടം ആ അയിനട പോയേക്കിണ് ണ്ടാവും വണ്ടിടെ പേര് കണ്ട്ട്ടൊക്കെ ണ്ടാവും മറ്റേ മേൽപ്പാടംന്ന് പറയും
ആ ഇനി ശ്രദ്ധി
ആ ഈ നമ്മടെ ഈ ഫോണില് വീടൊക്കെ കാണില്ലേ
ആ ആ ആ
ക്കെ ണ്ടാവും
ന്നാ ശരിട്ടോ ഇൻക്കവ വ വേറെ കോള് വര്ന്ണ്ട് ന്ന ശരി ഞാ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ അ ഓക്കെ